ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
ശേഷം എന്താ നല്ല വിശേഷം ഇവിടെ ഓക്കെ മഴ
ആ മഴ ഉണ്ടോ ഇങ്ങോട്ട് മഴഇല്ല
ആന്നോ ആഹ് ഉം ഇവിടൊക്കെ രാവിലെോട്ട് മഴയാരുന്നു
ആ ഭക്ഷണം കഴിച്ചോ
ആ കഴിച്ചു
ആഹ് ആ ഇവിടെ രാവിലെ ട്ട് മഴ ഉണ്ടായിരുന്നു ശെരിക്കും ഉച്ചക്കഴിഞ് പിന്നെ വെയിലുണ്ട്
ആഹ് പിന്നെ
തണുപ്പൊക്കൊയല്ലോ അപ്പൊ പനിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാർക്കും
ആഹ് ആഹ് ഉം പിന്നേ കുട്ടിളൊക്കെ
ആഹ് അതെ കുട്ടികളൊക്കെ പനിയായിട്ട് ഒരാളിപ്പോ പനി കഴിഞ്ഞിപ്പോ ചെറിയാളിപ്പോ സ്കൂൾക്ക് പോയിട്ടുണ്ട്ന്ന് ഒരാഴ്ചക്ക ആയി സ്കൂള് ലീവ് ആക്കിട്ട്
ഉം ഇവിടെ ഇളയാളിന് പനിയായിരുന്നു രണ്ടു പേരുണ്ടി. വിടെ ഇളയാളിന് പനിയായിരുന്നു അങ്ങനെ ചുമ വിട്ടു മാറുന്നില്ല അങ്ങനെ എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട് മ്മ്
ആ ചുമ തലവേദന അതൊക്കെയാണ് വിട്ട്മാറാത്തത്
ആഹ് അതെ
ഉം ഇവിടെ അതെ ടീച്ചറ് പറഞ്ഞയക്കണ്ടന്നൊക്കെ പറഞ്ഞു. ണ്ട് പക്ഷെ ഒരാഴ്ചയോളം ആയി സ്കൂളി പറഞ്ഞയച്ചിട്ട് പിന്നെ തലപൊന്തിയ തലവേദന കൊറഞ്ഞാ അവര് ഫോണിലേക്ക് വരിയാണ്
ആഹ് അതാണ് അത് ഇവിടെത് തന്നെ.
ആഹ് അപ്പൊ ടീച്ചർക്ക് മെസ്സേജ് അയച്ചത് തന്നെ ഇനി പറഞ്ഞയിക്കട്ടെ. അവിടെ ആയാല് ടീച്ചർ എഴുതിട്ട് ആകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കാലോ പറയുന്നത് മനസ്സിലാക്കാലോ അപ്പൊ പറഞ്ഞ അങ്ങനെ പറ മാച്ചിട്ടുണ്ട്
അവിടെ തന്നെ അവിടെ വന്ന കഴിഞ്ഞാ അന്നേരം ഫോണ് ചോയി
ആ അതെ എല്ലാ വീട്ടിലും അവസ്ഥ തന്നെയ അത് തന്നെയാണ് അവർക്ക് വേറെ കളിയൊന്നും റീല്ലല്ലോ
അ നമ്മളരു കോള് വന്നാൽ പോലും വിളിക്കാൻ പോലും തരത്തില്ല
ആഹ് ശരിയാണ്
ഉം അങ്ങനെയൊക്കെ അങ്ങ് പോണ് പിന്നെ മോളോ മോനോ
മോളാണ് ചെറുതിന് ചെറ അയ്ല് ചെറുതൊരാളുണ്ട് രണ്ടു വയസ്സായിട്ടില്ല ആൾക്ക് പനി മാറിയിട്ടില്ല മരുന്ന് കുടി വിക്കുമ്പോൾ ഒന്ന് കുറയും പിന്നെ വീണ്ടും പനിക്കന്ന് ഡോക്ടറെ കാണിക്കാൻ പോണം ശരിക്കും മാറിയിട്ടില്ല
ആ ആപ്പവിടകെ എന്ത് ക ശരില്ലേ നിപ്പക്കെ വരുന്നന്ന് പറയുന്നു ഇവിടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്
ഇപ്പോടൊക്കെ നിപ്പണ്ട് ഒക്കെ പറഞ്ഞ് കേട്ട്ണ്ട്
ആ പിന്നെ വേറെ ഏതാ ശിഖല്ലേ എന്തെരു അങ്ങനെ എന്തേ ഒരു വൈറസ് പനിയും
ആ ആ
അപ്പൊ മ്മളെ വീട്ടുള്ളിൽ കൊതുക് വരന്നായി ചിരട്ട റബ്ബറും ചിരട്ടയിലൊക്കെ വെള്ളം ഇരിക്കുന്നന്നും എല്ലാം നോക്കണം.
ക്കണം
ഇവിടെയൊക്കെ ചെരട്ടയിലൊക്കെ വെ ള്ളമായി ഹെൽത്തിൽ നിന്നാൾക്കാരൊക്കെ ഇറങ്ങി
ആ ആ ആ ഇവിടെ കെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് ഏ ഇവിടെയൊന്നും വെള്ളം കെട്ടിയന്നുട്ടുല്ല പക്ഷെ പുല്ലും ഇതൊക്കെയാണ് മുറ്റത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പുല്ല് നെറഞ്ഞിട്ട് അപ്പ തന്നെ കൊതുകിന്റെ ശ നന്നായിട്ടുണ്ടാവും ഈ പുല്ലിലൊക്കെ.
ഉം അതെ ഇവിടെക്കെ കൊറെ ചക്കകൾ വീണ് അഴവി പൊതുവ
ആ ഇവിടെക്കെ ചക്കൊന്നുല്ല്യാ വിഴുന്ന് ആ
അങ്ങ് ഉച്ചാമണ്ടൽ ചക്ക വന്നിട്ട് അത് അടത്താൻ പോലും നോക്കൂലന്നിട്ട് അതിന്ന് അടന്ന് വീണ് മൂട്ടി വീണ്
ആ അങ്ങനെ വീണ്ട്
ഉം ഉം
ആ ആ ദസ്മിനിലും കൊത്കുണ്ടാവും മഴ പെയ്താ പിന്നെ പറയും വേണ്ട
ആ എല്ല ആക വൃത്തിയാക നമ്മള് എത്ര വൃത്തിയാക്കിട്ടാലും നമുക്കൊരു മനസ്സിനൊരു
ആ തൃപ്തിയാവൂല അതേ അതന്നെ ഇ ഇവിടെ ചക്ക മാങ്ങൊക്കെ കഴിഞ്ഞു. ആവുന്നുപ്പല്യാ പക്ഷെ എല്ലാ അ ഈ പുല്ല് കാരണം തോന്നുന്നുണ്ട് മുറ്റം നിറയെ പുല്ലാണ് പിന്നെ നമുക്ക് വെയ്യാത്ത കാരണം ഒന്ന് ത്തി കോരനോന്നിന്നും
ആ ഇവിടെ മിറ്റത്ത് പുല്ല് തന്നെ കൊ അത നനഞ്ഞ് കിടക്കുന്ന കാരണം ചെന്നിരുന്നുന്ന് പറിക്കാനാ ഒന്നും തോന്നു
ആ ആ അതെ അന് പാർക് ചെത്തിക്കോരും വേണം പക്ഷെ നമുക്ക്ത് വെയ്യാത്തെ കാരണേ അയിനൊന്നും മുറ്റത്ത്ക്ക് ഇറങ്ങാനു പറ്റുന്നില്ല പിന്നെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ല വെയിലു ണ്ടായിരുന്നു വയ്യാതാവുബോ അയിനൊന്നും കഴിയില്ലല്ലോ
ഉം പിന്നെ കുട്ട്യാളെ കാര്യം അതൊക്കെ നോക്കി വരുമ്പോറ്റു നേരം വെറുതെ ഇരിക്കാൻ തോന്നുന്നു അന്നേരം പിന്നെ അത് ചെയ്യാ
ആ ആ അത് ചെയ്യാൻ മടിക്കും വേനൽക്കാലത്ത് കൊതുകിന്റെ ശല്യല്ലല്ലോ ചൂടുകാല
ചൂട് ആ ചൂട് കൊണ്ട് ആകെ എല്ലരും ആ കൊതുകുല്ല മ റ്റത് ഇവിടെയക്കെ നമ്മളെ ഇവിടെയൊക്കെ ഈച്ചയും കുരുട്ടീച്ചെ കുരുട്ടീച്ച
ആ അ അത് ഇപ്പൊ നന്നായിട്ട് കൊതു ഇതിന്റെ ഈച്ചന്റെ ശല്യുണ്ട്
ആ വിടെ ഉണ്ട് ഉം ഇവിടെ ഹസ്ബൻറ് എടനലപ്പ ഇവിടെ ഹസ്ബൻറ് ഇടന്ന് വഴക്കാ നീടെ തുടക്കി തുടക്കൂലേ എത്ര തുടച്ചാലും തുടച്ച മാറുമ്പോം വീണ്ടും ഈച്ചന്നെ
ആ ടീച്ചർ
അത് നമ്മള ഈ നനവ ഈ തണുപ്പടിക്കുന്ന കൊണ്ട് വരുന്ന തറയിൽ
ആ അതാണ് അങ്ങനെ വരുന്നതാണത് വൃത്തി നമ്മള് ഭക്ഷണ ഒന്നും തുറന്നിടാൻ പറ്റും ല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ആത്ത
ആരെലും വരുമ്പോ ആ ഒരു വൃത്തിയേടാ കാണുമ്പോഴേ
വൃത്തിേടാണ് നമ്മള് വൃത്തിയില്ലാത്ത പോലെ തോന്നും
ആഹ അതെ അതെ ഉം ച്ച ആഹ അതെ അതെ അത് അങ്ങനെ ഒരു സംഭവണ്ട് ഇവിടെ കൊതുവാണെങ്കിൽ നമ്മുക്ക് എന്തേലും ചെയ്യ ഇത് ഈ അടിക്കുന്ന മരുന്ന് എന്ത ഒന്നുമില്ല പിനെന്തും
ആഹ ഈ കൊതുകിനെ കൊതുക്തിരി ആഹ അതെ കൊതുക്തിരി ക്കെ കത്തിച്ച കൊതുകിൻ്റെ കുറച്ച് ടൈമി അതിന്റെ ആ ഒരുരിത് കഴിവോളും
ഉ അല്ല കൊതു പിന്നെ ഈച്ചയുടെ കണക്ക അങ്ങനെ പരസ്യമായിട്ട ഇട്ട ഒന്നും അങ്ങനെ ഇരിക്കൂലല്ലേ
ആഹ അങ്ങനെ വരൂല ഇല്ല ഇല്ല കൊതുക് ഉപദ്രവാണ് കു കുട്ടികളെ മേലൊന്നന്ന് കുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചോപ്പളറായിട്ടേ അതും പേടിയാണ് കാണുമ്പോ
ഉം
പിന്ന ഫുഡ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
കഴിച്ചു കഴിച്ചു
ഉം
ഉ ഉ മീൻകറി ചാള കിട്ടി അങ്ങനെ അതിട്ട് കറി വെച്ചു തോരൻ ബീൻസ് തോരനും മീൻ വറുത്തതും അച്ചാറും
ആഹ
കുട്ടികളൊക്കെ ആഹ് മീന് വില കൂടി കിട്ടി കിട്ടാറില്ല മീനങ്ങനെ കൊണ്ട വരാറില്ല
ആഹ് ദേവിടേം എങ്ങനെയന്നെ
ട്രോളിങ് എന്ന് പറയുന്നത് ട്രോളിങ് ട്രോളിങ്
അതെ അതെ മീന് നല്ല വിലണ്ട് ഇന്നിപ്പോ അയല അയലക്ക് വില ചോദിച്ചപോ നൂറ്റാറുപത്ത് എന്തോ പറഞ്ഞു
ഉ ഇപ്പം ചോദിക്കുന്ന വില എടുത്ത ആക്കാ നീ മേടിക്കുവവാ എന്നന്ന്ോിട്ട
ആഹ മേടിക്കും അതെ അതെ ഉം
അനെ അതല്ല ഈ മഴയൊക്കെ ചെന്നോണ്ട് കടലിലൊന്നും ആളിനെറക്കുന്നില്ല
ആഹ ഇറക്കുന്നില്ല അപ്പൊ വില കൂടും ആഹ ഇങ്ങോട്ടൊക്കെ മൂന്നും നാലും മ ഇവിടെ ഒന്ന് ബീഫ് വെച്ചതാണ് ബീഫും പിന്നെ ഉ ഇപ്പൊ വെയ്യാതൊ ചോറൊക്കെ ഒരു നാല അഞ്ച ദിവസമായി ചോറ് വെച്ചിട്ട് ഏ ല്ല കഞ്ഞി വെക്കും ചമ്മന്തി ഉണ്ടാക്കും ഹസ്ബന്റ് ഉണ്ടായിരുന്നുപ്പൊ വേയ്യതായിട്ട് ആളുണ്ട് അപ്പൊ എല്ലാ പണിയാളന്നടുക്കുക
ആ പിന്നെ എന്ത് വർക്ക് ചെയ്തോണ്ടിന്ന്
ആഹ ഒര് അറബിക് കോളേജ് പഠിപ്പിക്കണ്
ആഹ
അപ്പൊ ആളന്നെയാണ് എല്ലാ ഫുഡണ്ടാക്കലും എല്ലാ കാര്യ ആൾന്നാ ചെയ്യത് ഇപ്പം ഇന്നിപ്പോ എനിക്ക് കൊറച്ച് സുഖ ഉണ്ട അപ്പൊ ഞാൻ ചോറ് വെച്ച് ബീഫ് ഇണ്ടായിരുന്നത് കറി വെച്ചിട്ടുണ്ട്
ആ ങ്ങക്കെ ബീഫൊക്കെ പെരുന്നാളിന കൂട്ടി തന്നെ പിന്നെ അന്ന് കൂട്ടി മടുത്ത് അതുകൊണ്ട് പിന്നെ വെച്ചില്ല പിന്നെ മേടിക്ക അങ്ങനെ തന്നെ അങ്ങനെ പ്രത്യേകി മേടിക്കതൊന്നുമില്ല ബീഫ് ഇവിട എനിക്കും പിള്ളേർക്കൊക്കെ ചിക്കനാ ഇഷ്ടം
ആ എനിക്കും അതന്നെ എനിക്കും കുട്ടികൾക്കൊക്കെ ചിക്കൻ തന്നെ ഇഷ്ടം പെരുന്നാളിന് കിട്ടിയ ബീഫ് തന്നെയണോ അത് വയ്യാത്ത കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയും വെച്ചിട്ടുണ്ടെങ്കില് കഴിക്കാൻ ഒരു മടിയായിരിക്കും
ആ അതെ അതെ നമ്മളും ബീഫ് മേടിച്ചാ അവിടെ കറി വെക്കില്ല പിള്ളാർ വരട്ടിയങ്ങണം കൊടുത്താ ഒരു വെ
ആ അതെ വരട്ടി പോലെ ആക്കിയാ ചെയ്തത് അങ്ങനെയാണെങ്കിൽ കഴി കഴിയും പിന്നെ കൊറേ ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ചാ ടേസ്റ്റ് കൊറയും ചെയ്യും
ആ നമ്മള ഇവിടെ ഒരാഴ്ച ഇരുന്ന് എന്നിട്ടാ കഴിച്ചത്
ആ അതെ ഞാനിപ്പോ എന്നിട്ട് ഫ്രൈ ആക്കയാണ് ചെയ്തത്
ഫ്രൈ ആക്കി ആ വരട്ടി കറി വെച്ചാ വേണ്ട ഞാനത് കറി വെരാ അന്ന് പെരുന്നാൾ ണ്ടന്നനെ വെ വച്ചിട്ട് ബാക്കി വന്നിട്ട് പിന്നെ അത് എടുത്ത് ചിക്കി വരട്ടി എടുത്തേത് കറീന്ന് കോരി
ആ അതെ അങ്ങനെ തന്നെയാണ് എന്നാ ചിക്കൻ ആണെങ്കിൽ കഴിക്കയും ചെയ്യും
എനിക്ക് വയറ്റിന് പിടിക്കൂല പിന്നെ ബാത്റൂമിൽ പോക്കാരിക്കും ഇത് കഴിച്ച
ആ അങ്ങനെ ഇണ്ടാവും
ഉം അങ്ങനെ ഉണ്ട് അലർജിയൊന്നും ഉം അങ്ങനുണ്ട് പക്ഷെ ചിക്കനൊന്നുല്ല അത് ഇങ്ങന കുത്തിവെക്കുന്ന എന്നൊക്കെ പറഞ്ഞാലും അത് കഴിച്ചെങ്കിലേ പ
ആ അതെ അതെ അത് എങ്ങനെ കഴിച്ചാലും നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇണ്ടാവൂല
അങ്ങനെ ഇവിടെ സാധാരണ ഈ ഇപ്പ എറച്ചി കിട്ടുന്ന പെരുന്നാൾ ആയോ ണ്ടങ്ങനെ മേടിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ചിക്കൻ തന്നാ മേടിക്കുന്നെ അങ്ങനെ പൈസ കൊടുത്ത് മേടിപ്പില്ല പള്ളീന്ന് കിട്ടുന്നോണ്ട് വേടിക്കുന്നന്നേ ഒള്ളു
ആ അതന്നെ ഇവിടെം അതെ പള്ളീന്ന് കിട്ടുന്നോണ്ട് വാങ്ങിയെന്ന് മാത്രം അല്ലാതെ ഞങ്ങള് അതിന് ആണുങ്ങൾക്ക് കൂടുതലും ബീഫോട് തന്നായിരിക്കും താല്പ
ആന്ന് ആന്ന് അതുകൊണ്ട് അങ്ങനെ ഇവിടെ വെക്കും
ബീ ചിക്കൻ കൂട്ടിയാൽ മതിയാവില്ല ഗൾഫ്കറി ഇവിടു
ഉം അവക്കൊക്കെ ബീഫും ഇവിട്താളിന് ബീഫും ചീനിം പറ്റും ഭയങ്കര ഇഷ്ടം കപ്പ
ആ പൂൾ പൂളൊക്കെയാണ്
ആ അതെ നമ്മൾ ചീനീന്നാ പറയുന്നെ മരച്ചീനി
മരച്ചീനി ആ ആ
അതും കൂട്ടാൻ വച്ച് ബീഫ് കറിയും നല്ലാ കോമ്പിനേഷൻ ആയിരിക്കും അതാ ഇവിടെ ഹുസ്ബൻഡിന് ഇഷ്ടം പെരുന്നാളായാലും അങ്ങനാ വെക്കുന്ന
ആ അങ്ങനെ വെക്കുല്ലേ
ഉം ഇവിടുത്തെ മൂത്ത ആള് തൊടുത്ത പോലുല്ല കറിയൊന്നും എത്തി പോലും നോക്കത്തില്ല മൂത്താൾ ഒട്ടും കഴിക്കൂല അവൾ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്നു അവള് തോടത്ത പോലുല്ല അവൾക്ക് അലർജിയൊന്നും ഇല്ല എന്നാലും അവൾക്ക് ഇഷ്ടല്ല ആ ചിക്കൻ ബിരിയാണി പെരുന്നാളിന്റെ അന്ന് ഇവിടെ ബിരിയാണിയും ബീഫും വെച്ചിട്ട് ബീഫ് തൊട്ടില്ലിവള്
ആ ബീഫിനോട് കൂടുതൽ ബീഫിനോട്‌ താല്പര്യം ഇണ്ടാവില്ല അങ്ങനെ കുട്ടികൾക്കൊക്കെ കൂടുതലും ഇപ്പ ഇവിടെയൊന്നും വിയ ബീഫിനോട് വലിയ താല്പര്യംല്ലായിരിക്കും ചിക്കൻ ആണെങ്കില് ആ ഒരു ദിവസംന്ന കൊണ്ടു തന്നെ കഴിയും
ഉം അതെ അതെ ആ എപ്പോഴും ആക്കറിയ മതി
ആഹ കറിയ മതി
പക്ഷെ ബീഫാണെങ്കിൽ നമ്മള് ഒരു തരം കഴിക്കുമ്പോ മടുത്തു പോകവും പിന്നെ കഴിക്കാന്ന് തോന്നട്ടില്ല
തോന്നില്ല പിന്നെ ബീഫ ആയിട്ട് നമുക്ക് വെറൈറ്റി ഓരോ ഒന്നും ഉണ്ടാക്കാൻ പറ്റും അച്ചാറ് അങ്ങനെയൊക്കെ ആഹ കണ്ട ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എനിക്ക് ഞാൻ ഇണ്ടാക്ക കണമൊക്കെ വിചരി അങ്ങനെ ഡ്ജിൽ കുറെ സ്റ്റോക്ക് ചെയ്തു പക്ഷെ
ഞാാന് യൂട്യൂബിലൊക്കെ നോക്കി നോക്കിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല ഇനി ചെളപ്പായി പോന്നെങ്കിലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കിട്ടൊന്നും ല്ല
ഞാൻതെ ശ്രമിച്ചു എനിക്ക് വെയ്യ പിന്നെ ചെറിയ
തോന കിട്ടുന്നര് ഉണക്കി
ആഹ ഉണക്കി വെക്കൂ
ഉണക്കെ ഫ്രിഡ്ജില് വക്കൂന്നാ പിന്നെ ആവശ്യത്തിന അടുത്ത് അച്ചാറടെ കാ വക്കിയത് ചെയ്യ
ആ ആ്ത് ഗൾഫിലോട്ടൊക്കെ കൊണ്ടുപോകല്ലേ അങ്ങനെ ഉണക്കിയിട്ടൊക്കെ ഗൾഫിൽ നിങ്ങോട്ട കൊണ്ടപും അങ്ങനെയൊക്കെ
ഞാൻ ഇവിടെ കഴിഞ്ഞതിന്റെ പെരുന്നാളിന തോന്നുന്നു ഇവിട അങ്ങനെ തോന്നാ കിട്ടിയോണ്ട് അങ്ങനെ ഇതെല്ലാം ഉണക്കൻ വെച്ച് അവസാനം ഭയങ്കര ഇതായി പുലുവവാ ഉ നമ്മൾ ഉണക്കുന്ന ശരിയായില്ലെങ്കിൽ അമാതിരി പൂത്ത്ണക്കാവും
ആഹ ഉഹ
അങ്ങനെയാണ്ട് പറ്റിയതാ പിന്നെ എടുത്ത് കളഞ്ഞ
ആ ശ അപ്പൊ എങ്ങനെയ ഉണക്കണ്ട വേവിച്ചിട്ട് ഉണക്കേ
ആ ആഹ് വേവിയത് പച്ചക്കി ഇട്ട് വേവിച്ചിട്ട് അരിഞ്ഞഞ് ആ ശരി ഓക്കെ
ആഹ